ആഹ് സു എന്താ ങ്ങനെ നീച്ചിങ്ങനെ പുറത്തന്നിരിക്ക
ക് മഴയൊക്കെണ്ടപ്പോ വടെ
ഇന്നലെ പെരും മഴെന്നില്ലേ, ഇപ്പോ മയന്റതൊന്നും കാണാല്ല. ഉം എന്തൊരുമയേന്നു
ച്ചിപ്പറായതുകൊണ്ട് വിടെ വല്ല്യരു മഴലുംല്ലന്നാലും ഇടിമിന്നലൊക്കെ ഇുവാൻ ഇടിമിന്നല്
ശരിക്കും ഈ സമയത്ത്ല്ലല്ലോ, നമ്മളെ നാട്ടിലൊന്നും മഴയും, ഇതൊന്നും വരണ്ട ടൈമ്.
അതെ, അതെ ഞമ്മളെ ഇപ്പീ ഈ കെയ്ഞ്ഞ‌മാസൊക്കെണ്ടല്ലോ തൊ കാരണം നമുക്പ്പോ പൊർത്ത് അർങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി, പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാല് എന്താപ്പോ കുറച്ചരം പെയ്യും മം കൊറച്ചയ്ഞാ പിന്നെ ഞമ്മക്ക് ഇങ്ങനെ പുറത്തക്കറങ്ങി നാ
ച്ചല് ജൂണ് ജൂലൈന്നൊക്കെ പറഞ്ഞാല് അല്ല വെയിലുള്ള സമയം നല്ലൊരു ഒര് ഇതൊക്കെ ഇണ്ടായിരുന്നല്ലോ അതായത് ഈ സ്കൂളക്കെ പൂട്ട് തുറന്ന ടൈം ക്ഷെ ഇപ്പൊ പറഞ്ഞാല് വൻ മഴ
അതന്നെയാണ് എന്നെ മോനും ഒരു മഴല്ലാന്നാ പറയുന്നത് അതായത് ജൂണ് ജൂലൈ മാസങ്ങളിൽ അവസാനിക്കേണ്ടതാണ്
പക്ഷെപ്പോ ഇങ്ങനെ ചെറുതായിട്ട് എപ്പഴേലും ഒക്കെ ഇങ്ങനെ പെയ്യാ അത്രേ ഉള്ളൂ എന്നല്ല ദെ ആ രാത്രിയെന്നൊള്ളൂ പെയ്യ്തിട്ട്
ഞാൻ മനസ്സിലാക്കിയത്പ്പത് നമ്മളെ നാട്ടിൽ മാത്രല്ല ഈ മാറ്റം
മ്
എല്ലോടത അതായത് പല പ്പോ ഈ വടക്കേ ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തും അവിടത്തൊക്കെ ചൂട് കൂടിട്ട് സ്കൂളൊക്കെ ഒര് മാസം പൂട്ടി എന്നുള്ള അങ്ങനത്തെ ന്യൂസൊക്കെങ്ങനെ കേട്ടീന്നു.
അതെ അതെ
അതായത് ഹരിയാനയിലൊക്കെ യാ യാത്രക്കായിട്ട് പോയ ആൾക്കാരുണ്ടാവല്ലോ വിനോദത്തിന്. അപ്പൊ അങ്ങനെ കൊറേ നമ്മളേ മലയാളികളായ ആളുകൾക്കൊക്കെ സൂര്യതാപേറ്റു. അതുപോൽ തെന്നെ അവിടെ നല്ല ചൂടാണ്.
ഉം അതെ, അതെ അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സൂര്യാഘാതൊക്കെ ഞാൻ ഇപ്പൊ നോക്കുമ്പോ വിടെ നമ്മുടെ മലപ്പുറത്തന്നെ ഇന്റെ ഏട്ടന്റെ കൂട്ടുകാരന് അവന് ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയി വന്നതാ, അവൻക്ക് സൂര്യാഘാതേ അതെ, അതെ പ്പി ഞാവന് ഹോസ്, എന്താ ആശുപ സ്ക്രീനൊന്നും കാട്ടില്ല കാരണഞ് അഥവാ കാട്ടുണെങ്കി ഇഞ് ബാക്കിയുള്ളര് ന്യൂസ്കാര് അങ്ങനത്തെവരൊക്കെ വന്ന കഴഞ്ഞ് പ്രശ്ന കോല ഇങ്ങനെ ഓരോന്ന് വീഡിയോം കാര്യങ്ങളൊക്കെ കാട്ടി കൊട്ക്കേണ്ടി വെരൂല്ലോ. അങ്ങനൊനെ ആശുപത്രി നെ കാട്ടാലോ മ്
അത് സൂര്യതാപം ശെരിക് നല്ല വീതിതമാണ്. അതായത്
അതെ
പ്പൊമ്മള് ആലോയ്ക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായാല്, ഡേയ്ഞ്ചറാണല്ലോ.
അതന്നെ നമ്മളീ അല്ല ഇതുമന്നൊക്കെ തട്ടി പൊള്ളണതല്ലേ നമ്മളങ്ങനെ ഗോൾഗേറ്റ് ഇതൊക്കെ തേച്ചു ഇതേമാതിരി തന്നെ
ഉം. അതായത് പണ്ടൊന്നും സൂര്യതാപം ത്രൊന്നും നമ്മൾ കേട്ടിരുന്നില്ല ഈ വർഷം കേട്ട സൂര്യതാപം തിന്റെ കത്ത്. ശരിക്കറഞ്ഞാല് മഴ ഇല്ലാത്ത ടൈമിൽ പൊറ പുറത്തറങ്ങ്ണെന്നെ പേടിയാ. നല്ല വെയിലാണല്ലോ. അതായത് പണ്ടൊക്കെ നമ്മള ഇങ്ങനെ പറയുന്നേക്കാ കേരള ആകു, എന്താണ് ദൈവത്തിന്റെ നാടാണ്. അവിടെ ചൂടൂല്ല. തണുപ്പുല്ല പക്ഷെ തണുപ്പും തേ മാതിരി വരന്ന് തുടങ്ങണ്ട്
ഉം
അതായത് കഴിഞ്ഞെ, കഴിഞ്ഞ വർഷോക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ഡിസംബറോക്കെ ആകുമ്പോ നമ്മളൊക്കെ ഈ നല്ല നേരത്തൊക്കെ മ്മള് ഓവർക്കോട്ട് ഉപയോഗിക്കണ്ടി വന്നല്ലോ
മ്
ജാക്കറ്റക്കെ. താൻ ന്തായാലും ഞമ്മൾ അങ്ങനെ ആയതൊണ്ടാണല്ലോ.
മ്
അതേപോൽതന്നെ,
ഈ ചൂട്കാൽത്തൊക്കെ ഈ അടുത്ത് കേട്ടതാണ്, കേരളത്തിലൊക്കെ അധിക, സ് വീടുകളിലും കറണ്ട് ബില്ല് കൂടുതലാണ് എ സി ഉപയോഗിച്ചോണ്ട് എ സി അത്രക്കും ഉപയോഗിക്കല് തൊടങ്ങി.
മ് അതെതെ അപ്പോം ഇങ്ങനെ ഒരു വീട്ടിലിരിക്കാൻ പറ്റണ്ടേ അങ്ങനൊരു അവസ്ഥയിലായതോ ണ്ടാണത് എല്ലാരും മേസിവാങ്ങണഒരവസ്ഥയിലെത്തി ഏഹ്
അതെ അതെ
അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് ഏശ്യൊക്ക ഉപയോഗിക്കണന്നത് ഇതിപ്പോ നമ്മള് അതിന്ള്ള വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സോളാർ സിസ്റ്റം തന്നെയാണ്. വേറപ്പോ അതിന് വലിയ പരിഹാരൊന്നുല്ല.
അതെ അതെ കറന്റെ കറന്റിനുള്ള പരിഹാരപ്പോ സോളാർ സിസ്റ്റം തന്നല്ല നല്ല വെയിലൊക്കെണെങ്കിൽ നല്ല കറണ്ട്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റല്ലോ
അതെ ഇനി വാണം ന്ന്ണ്ടെങ്കിൽ നമ്മൾ
ത്
ആഹ്
ഉമ് അതെ തെ ഓഹ് ചില സ്ഥലത്ത്ന്ന് നല്ല ചൂടുള്ള ചില സ്ഥലങ്ങളിൽ ചൂട് കുറവാണെന്നുള്ളത് കേട്ടു. അതായത് ഏതപ്പോ സംസ്ഥാനം നോർത്ത് ഈസ്റ്റിലുള്ള പല സംസ്ഥാനങ്ങളിലും
മ്
അവുടൊക്കെ ഒര് സമയം കഴിഞ്ഞാല് സ്കൂളുകള് രാവിലെ ആറ് മണി മുതല് അല്ലെങ്കിൽ ഏഴഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരൊക്കെ ആക്കാ. അവിടുത്തെ കലക്ടർമാരും സംസ്ഥാന അതോറിറ്റികളൊക്കെ അങ്ങനെ പറയും
മ്
ആഹ് അത് ഇപ്പൊ ന്യൂസില് കണ്ടത ഇന്നലേ
ആഹ്
പക്ഷെ ഈ വർഷം അവരങ്ങനെ മാറ്റിയിട്ടില്ല, അവര് സാധാപോലെ തന്നെ മൂന്ന് മണിവരെയൊക്കെ സ് സ്കൂള് ഇണ്ടായിരുന്നു കാരണം എന്താ ച്ചാല് അവർക്ക് എല്ലാ വർഷം ഉണ്ടാവണ ചൂട് ഈ വർഷം ഉണ്ടായിട്ടില്ല. അത് ആ സം സ്ഥാനങ്ങളെയൊക്കെ ഒരു പ്രത്യേകതെന്താച്ചാല്, അതിനന്നെ പറയ ത്തില് ആ ആറ് മാസത്തില് ഒരിക്ക ഒരു മാസം ലീവാണിവർക്ക്.
ഉം
അട്ത്ത ആറു മാസത്തിലൊരിക്കെ ഒരു മാ ആറു മാസം, അതായത് ഞമ്മക്ക് ഈ സ്കൂൾ ലീവ് രണ്ടു മാസം അടുപ്പിച്ചല്ലേ?
ആഹ്
ഇവർക്കിത് ഈഹ് അട്പ്പിച്ചല്ല.
ഉം
ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാല് ഒരു ഒരു മാസം ലീവ്. പിറ്റത്തെ സെമസ്റ്റർ കഴിഞ്ഞാ പിന്നെ ഒരു മാസം ലീവ്. അതായത് ഈ ചൂട് കാലത്താല്
ഗവൺമെന്റ് ചെയ്ത മാറ്റങ്ങളാണത്. അതേപോലെ തണുപ്പ് കാലൊക്കെ ആവുമ്പോ ഇതൊക്കെ ഒരു, ഇന്ത്യയില് മൊത്തത്തില് ഒരേ ടൈമിലാണല്ലോ? ഇത്. എന്താ പറയാ. അപ്പഴും ഇതേപോലെ കുറച്ച് വൈകിക്കാറുണ്ട് എന്നുള്ള രൂപത്തില് കേട്ടിരുന്നു.
ഇതേമാരീ, പലരെ സ്ഥലത്തും പല രീതിയിലാണ്. ഞാൻപ്പൊ കൊറച്ച് മുമ്പ് ഇവിടെ കർണാടക പോയി. അപ്പൊ അവിടെ പോയോക്കുമ്പോ മഴയല്ല, ചൂടാണ്. പക്ഷെ നമ്മളീ ഈ രാവിലൊക്കെ എണീച്ച് നോക്കിയപ്പോ ഭയങ്കര തണ്പ്പ്. ഏഹ് അവിടെ ചൂടാണെങ്കിലും ഈ രാവിലെ സമയങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. നല്ലൊരു, ഈഹ് വല്ല്യൊരു മാറ്റാണത്. നമ്മളോടൊക്കെ പറഞ്ഞാൽ ചൂട്ന്ന് പറഞ്ഞാല് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങാം അല്ലെങ്കിൽ ഫാൻ ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം. അവിടെ പക്ഷെ ഈ രാത്രി രാവിലെ സമയങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പ് എങ്ങനെയ ഒന്ന് നീ ച്ച് ഇതാക്കാൻ പോലും, ഈഹ് കുളിക്കാന്നൊക്കെ പറഞ്ഞ വല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണമാതിരിയാ അവിടെ.